ആ
അപ്പൊ കേൾക്കണ്ട
എന്താ പണി ഭക്ഷണൊക്കെ കഴിച്ചാ
ഭക്ഷണം ഒന്ന കഴിച്ചട്ടില്ല വെറുതെ ഇക്ക്
ചായൊന്നും കുടിച്ചില്ല
ആഹചായ കുടിച്ചു
ഓ ഉച്ചക്കൊക്കുള്ള ഭക്ഷണൊക്കായ
ഞാൻ സ്റ്റുഡന്റ ആണ
അത് ശരി പഠിക്കണാ
ആ
ഓ ഒന്ന് ക്ലാസ്ലലേ അപ്പൊ
ഞാൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളു
ഓ അത് ശെരി വെറുതെ ഇരിക്കാവൂല്ലേ
ആ
ആ അത് ശെരി പിന്നെന്താ ചോറൊക്കെ വീട്ടിലെ ആയോ
ആ അവണു നിങ്ങളെന്ത ഇങ്ങനെ
ഞൻ വീട്ടില് വെറുതെ ഇരിക്കുന്നു
ആ
സിനിമ കാണാറുണ്ടാ സിനിമ കാണാറുണ്ടാ ഓ അത് ശെരി സിനിമയോടൊന്നും താല്പര്യമ ഇില്ലാത്ത ആളാണോ യാത്ര ഇഷ്ടാണോങ്ങോട്ട് ടൂറു പോവാറുണ്ട വെക്കേഷൻ ടൈമിലൊക്കെ ഓ അത് ശെരി എവിടക്കൊക്കെ പോയിണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ
ഏർ ലാസ്റ്റിപ്പോ പോയത് വയനാടാ
ഓ വയനാട് വയനാട് ഏറ്റവും നല്ല ഇഷ്ടണ വയനാട് യാത്ര പോവാന്
ആ
ഓ അവിടെ എവിടെയൊക്കെ പോയി കൊറെ സ്ഥലങ്ങള് പോയോ
ആഹ് ഒരു ദിവസം
ഓഹ് അത് ശരി ഞാനും ഒരു ദിവസത്തെറ്റും എതിലേ ട്രിപ്പല്ലെ ഞാനും വയനാട് പോകാറുണ്ട് നല്ല ഭംഗിയല്ലേ കാ കാണാന് അവിടുത്തത് കാടും നല്ല അന്തരീക്ഷം കാലാവസ്ഥൊക്കെ നല്ലതാണെ നല്ല രസണല്ല കാണാന് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ ള്ളത്
ആഹ്
പിന്നെ മൃഗങ്ങളൊക്കെ കാണാറുണ്ട് ആന അങ്ങനത്തൊക്കെ കാ കണ്ടിണ്ട് അവിടുന്ന് പോകുമ്പോക്കെ യാത്ര ചെയ്യുംപ ആ നല്ല രസല്ലേ കാണാനില്ലേ പിന്നെ എന്ത് ഓ പറഞ്ഞോളൂ
നിങ്ങള് യാത്ര ചെയ്യല്ലേ
ഓ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യാത്ര ചെയ്യാറുള്ള ആളാണ് പിന്നെ വയനാട് നീ പറഞ്ഞ പോലെ വയനാട് പോയിട്ടുണ്ട് അവിടെ നല്ല ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ അവിടെ ഇത്തെ ടൂറിസ്റ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാന്
ആഹ്
പിന്നെ ലേക്ക് ഉണ്ട്, ഒരു തടാകം ഉണ്ടല്ലോ എന്താ തടാകത്തിന് സൂചിപ്പാറ. അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ആ സൂചിപ്പ അവിടൊക്കെ നല്ല രസമാണല്ലോ കാണാൻ
ആ
കുറച്ചതാണെങ്കിലും എന്നാലും ഒരു നല്ല തണുപ്പല്ലേ
ആ ഞങ്ങള് പോയന്ന് തലേന്ന് വരെ പെരും മഴയാരുന്നു പിന്നെ ക്യാൻസൽ ആക്ക് കാനക്കെക്ക കരുതി
പിന്നെ ഇപ്പോ, പിന്നെ പോയപ്പോ നല്ല തണുപ്പില്ലായിരുന്നു. അവിടെ പൊതുവേ തണുപ്പുള്ള ഏരിയയാണല്ലോ അത് ശരി ഞാന് ഇപ്പ അടുത്ത് പിന്നെ ബീച്ചിലേക്ക് വെക്കേഷൻ ടൈമിലൊക്കെ ബീച്ചിലേക്ക് പോകും. ബീച്ചൊക്കെ കാണാനും നല്ല രസമാണല്ലൊ, മഴ പെയ്താ പിന്നെ ഒന്ന് രസില്ലല്ലോ, വേനല ആകുന്ന സമയത്ത് നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ ബീച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ എന്താ ചെടികളൊന്നും ഇഷ് എല്ലാ ചെടികളും വീട്ടിൽ ചെടിയാന്നും
ആ, ഇണ്ട് വീട്ടില് ചെടികളാണ്
ഓ കൂടുത്ത കുറെേ ചെടികൾുണ്ടാ
ആ, കൊറച്ചൊക്കെ ഇണ്ട് അധികം ഫ്രൂട്ട്സാ.
ഓ പഴങ്ങള് ഏതെല്ലാം പഴങ്ങളുണ്ട്.
റമ്പൂട്ടാൻ ഉണ്ട്, സപ്പോട്ട ഉണ്ട്, മാങ്ങ ഉണ്ട്
അപ്പൊ കഴിക്കാൻ മാത്രള്ള എല്ലാം ഉണ്ടല്ലേ, അതൊക്കെ ഇഷ്ടാണോ?
ഉം കൊക്കോ ഉണ്ട് പിന്നെ മൽബറി.
ഓ, അത് ശരി അപ്പം ആ പച്ചക്കറികളോ കൃഷി ചെയ്യാൻ ഇഷ്ടാണോ? അതൊക്കെ നീ ആണോ ഉണ്ടാക്കാറ്. ഓ അത് ശരി, നീയാണോ ഉണ്ടാക്കാറ്
ഞാന് ചെലതൊക്കെ ഞാൻ നോക്കും, ചെടികള് എന്തെങ്കിലുമൊക്കെ.
കിളികല്ല, ചെടികൾ ചെടികളാവൂല്ലെ ഇഷ്ടം, എനിക്ക് എന്റെ വീട് അതേരയെ പത്ത് മണിച്ചെടിയില്ലേ
ആ
അത് പോവാൻ നല്ല രസമല്ലേ ഈ വേനലിന്റെ സമയത്തൊക്കെ നല്ല പൂക്കളിട്ടാണ് വലിയ പൂക്കളായിട്ട് വരില്ലേ.
ആ, ഞങ്ങളെ ഇവിടെയിണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊക്കെ പോയിക്കുണു പത്തുമണി.
ആ പത്തുമണിച്ചെടി, പത്തുമണിച്ചെടി ഇവിടെ ഇപ്പം മഴ ഇണ്ട അവിടെ, ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല. അപ്പം പത്തുമണി ചെടി, ആ ഇവിടെ രണ്ട് ദിവസായിട്ട് മഴയൊന്നും കാണാനില്ല, ഒരു മൂടിക്കെട്ടി ഇടക്ക് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കും പക്ഷെ നല്ല ഭംഗിയാണ് പ പത്ത്മണിണിച്ചെടി ഇപ്പം നല്ല പൂവിട്ടുണ്ട്, നല്ല മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് ആ കളർ വെള്ള പത്ത് മണി ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് പൂവിട്ട് നിരത്തി ഇങ്ങനെ വെക്കണം, നല്ല രസണല്ലോ ഒരേ ലെവലിൽ ഇങ്ങനെ വെക്കുമ്പോ. പൂവിട്ടു കാണാൻ, ഇലച്ചെടികൾ ഉണ്ടോ?
ആ ഇണ്ട് മറ്റേ ആ പുല്ലില്ലേ
പുല്ല് പുല്ല്,
ഉം, അത് രണ്ട് ഷോ വാളിന്റെ ഉള് കൂടെ കൂടൊക്കെ
ആ നല്ല രസണല്ലല്ലെ, പിന്നെ മറ്റേ ഇതുണ്ടാ മണിപ്ലാന്റ്.
ഉണ്ടായിന്നതോഴിവാക്കി.
ആത് ശരി പാമ്പ് വരിന്ന് വച്ചിട്ടാ, നല്ല രസാണല്ലോ അതും രസാണല്ലോ കാണാൻ, അത് വലിയ മരത്തിന് മുകള വലിയ ഇലയായിട്ട് ഉണ്ടാവില്ലേ പിന്നെ വാള്, ചുമരുമേലൊക്കെ നല്ല വലിയ ഇലായിട്ട് ഉണ്ടാവും, നമ്മള് ചട്ടിയിലൊക്കെ ആണെങ്കില് അത് ചെറിയ ഇല ഇല്ലല ഇട്ടുടോ, അങ്ങനെല്ലാതില്ലേ
ഇങ്ങളവിടൊണ്ടോ
ആഹ് ഇവിടുണ്ടായിരുന്നു ചുമര് മ്മേലെ നിറയെ ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് ഇതേമാതിരി ഒഴിവാക്കി അ അതിന്റെ വേര് ഇണ്ടല്ലോ ചുമരിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അത് പോവൂലെ ഇങ്ങനെ അത് വലിയ വേരായിട്ടുണ്ടാവും നിലത്ത് പടർത്തുമ്പോം വലിയ വല്യ ഇലയാവും നല്ല ഭംഗിയാണ് മഞ്ഞേ പ പച്ചയും കൂടി നല്ല രസമായിട്ട് കാണാൻ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയ ആയിരുന്നു പക്ഷെ അത് ഇതേമാതിരി പെയിന്റ് ഇണ്ടല്ലോ ചൊമരുമ്മത്തെ പെയിന്റ് അതിന്റെ കൂടെ ഇങ്ങനെ പോര്യാ-
ആഹ്-
അടർന്ന് വീഴുക അപ്പം അത് ഞങ്ങള് ഒഴിവാക്കി- നല്ല ഭംഗീൽ ഇണ്ടേനു ഇവിടെ അങ്ങനത്തെ ചെടികളൊക്കെ കൂടുതൽ ഇണ്ടേനു- പിന്നെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും അഹ് ഫ്രൂട്ട്സ് ഇല്ല ഞങ്ങൾക്ക് സ്ഥലം ഇല്ല ആകെ പഴം മാത്ര ഉള്ളു- വാഴ വാഴ മാത്രേ ഉള്ളൂ വേറൊന്നും ആഹ്- ആഹ് വാഴ മാത്രേള്ളൂ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലേ മാങ്ങയൊക്കെ ഞങ്ങള് കടയിൽ നിന്ന് വാങ്ങലാ-
ഏഹ് ഇവിടെ മാങ്ങ ചെറിയ മരാണ് പക്ഷെ നല്ല ഉണ്ടാവും-
ഏഹ് ഇവിടെ മാങ്ങ ചക്ക അങ്ങനത്തെ ഒന്നുമില്ല ഇവിടെ തെങ്ങും- വാഴ ഒരു വാഴയുണ്ട് ഒരു വാഴേ ഉള്ളൂ വേറൊന്നുയില്ല- അങ്ങനത്തെ ഒന്നാമത് സ്ഥലങ്ങളില്ല അതേമാതിരി കുറച്ച് ചെടി കുറച്ച് പച്ചക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ- വഴുതന- അങ്ങനത്തൊക്കെ വഴുതനയില്ലേ-
ആഹ് വഴുതനെ മുളക് ത
വഴു ആഹ് തക്കാളി അങ്ങനത്തൊക്കെ കുഴിച്ചിട്ടുണ്ട്- ആഹ് പയറും ഉണ്ട് ഇവിടെയുണ്ട് അങ്ങനത്തൊക്കെ ഉണ്ട് അല്ലാത്തെ കൃഷികളൊന്നുമില്ല അതിനൊന്നും- സ്ഥലമില്ല പിന്നെ ടെറസില് കുറച്ച് പച്ചക്കറികളുണ്ട് ഇതേ മാതിരി മുളകൊക്കെ- കാശ്മീരി മുളക് പോലത്തെ വലിയ മുളകുണ്ടല്ലോ അങ്ങനത്തെ മൊളക്- ണ്ട് പിന്നെ ബജ്ജി മുളക് അങ്ങനത്തൊക്കെ ക്യാപ്‌സിക്കം ഉണ്ടാക്കി നോക്കീനി ഒരു വട്ടം- ഉണ്ടാക്കി അത് ഫ്ലോപ്പ് ആയി പോയി പിന്നെ ഉണ്ടായില്ല പിന്നത് അങ്ങനെ- പോകുന്നു പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാർക്കും സുഖല്ലേ-
ആഹ് സുഖാണ് നിങ്ങക്കോ-
ഓ എല്ലാർക്കും സുഖാണ് പിന്നെ ഉം ചായക്ക് വൈകുന്നേരൊക്കെ എന്താ ചായക്കടി- ക്കെ ഇണ്ടാക്കോ-
ആഹ് ആഹ് ഉണ്ടാക്കാറുണ്ട്-
എല്ലാം എൽ എപ്പൊഴും ഉണ്ടാക്കാറുണ്ടോ എന്നും അല്ലാഓ അത് ശെരി ഇണ്ടാക്കാറുണ്ടോ എന്ത് എന്ത്‌ കടിയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴംപൊരി ബ്രെഡാ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്
അങ്ങനൊന്നുമില്ല യൂട്യൂബില് നോക്കും ഓരോന്ന് ഇണ്ടാക്കും
ഓ ഉണ്ടാക്കി പഠിക്കാനാവും അല്ലേ
ആഹ്
അത് ശരി ഓ വെറുതെ ഇരി ക്കുന്ന ടൈമില് ആഹ് അത് ശെരി അപ്പൊ ഓരോന്ന് ഇങ്ങനെ ഇണ്ടാക്കി പഠിച്ച് ഇങ്ങനെ നോക്കാവും അല്ലേ നന്നാവോന്ന് എന്നിട്ട് നന്നാവാറുണ്ടാ
ആഹ് കേക്ക് മോമോസ് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും
അത് ശെരി സാധാ ക്രീം കേക്ക് ഉണ്ടാക്കാറുണ്ടോ
ക്രീം ഇതുവരെ വാങ്ങീട്ടില്ല ഇനി വാങ്ങണം
ആഹ് ക്രീം കേക്ക് ഇണ്ടാക്കാൻ സാധാ സ്പെഞ്ചനാണല്ലോ കോഴിമുട്ടേന്റെ സാദാ സ് അത് തന്നെ ക്രീം കേക്കിന് കൊടുക്കാ ക്രീം കേക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇറച്ചി കേക്ക് ക്രീം കേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അത് ഭയങ്കര എളുപ്പാണല്ലോ ഇതുവരെ തുടങ്ങിയിട്ടില്ല പക്ഷെ ഞാനാ ഞാനതിന് വിൽക്കാനായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പഠിച്ച് അല്ലല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിക്കണെ അല്ലേ അതാ അതാണേ നമ്മളൊരു സ്ഥലത്ത് പോയണ്ട് അതിന്റെ നല്ലാ മെഷർമെന്റ്സ് സൊ അങ്ങനെയൊക്കെ പഠിച്ചതാണെങ്കിൽ കുഴപ്പമില്ല ഇത് നമുക്ക് ധൈര്യ ഇല്ലല്ലോ സ്വന്തമായിട്ട് പഠിച്ച കൊണ്ടുള്ള ധൈരൃ കുറവുണ്ട് പക്ഷെ വിാറില്ലെങ്കിലും വീട്ടിലെ പിറന്നാളൊക്കെ ഉണ്ടാവില്ലേ മക്കള- മക്കളുടെ മോള പിറന്നാളിനൊക്കെ ഉണ്ടാക്കും എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കും പിന്നെ പിന്നെ വെറുതെ നിക്കുമ്പോളും ഉണ്ടാക്കും ക്രീം കേക്ക് എ- മകൾക്ക് വേണംന്ന് പറ അനൊക്കെ ഉണ്ടും അത് പിന്നെ സാധാ സ്പെചണല്ല ചോക്ലേറ്റ് ആണെങ്കി ചോക്ലേറ്റ്ക്ക അങ്ങനെയാണല്ലോ സാധാ സ്പെഞ്ചൻ ആണല്ലോ ക്രീം കേക്കിന് ഉണ്ടാവാ
നിങ്ങൾ ഉണ്ടാക്കല്ലേ വൈകുന്നേരം
ഞാന് വൈകുന്നേരം അന്തേമാതി ഇടക്കൊക്കെ ഉണ്ടാക്കും ബ്രെഡ് പൊരിക്കും പഴം പൊരിക്കും പിന്നെ അതേമാതിരി നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനത്തൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ ബേക്കറി അങ്ങനെ ഉണ്ടാവൂല്ലേ ബിസ് കറ്റ് യ് അങ്ങനെ തൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവോ ഇങ്ങനത്തെ സ്പെഞ്ച് കേക്ക് ഒക്കെ പിന്നെ വാങ്ങാനും ഉണ്ട് കേട്ടോ വാങ്ങാറുണ്ട് ആ അങ്ങനെയൊക്കെ ആ ഉണ്ടാക്കും എറെ എലക്ക് ഉണ്ടാക്കുള്ളൂ ഇട ഇടക്ക് മാത്രം ഉണ്ടാക്കാറില്ല എണ്ണക്കടികൾ അധികം ഉണ്ടാക്കാറില്ല പിന്നെ ഇടക്ക് മാത്രം ഉണ്ടാക്കും എണ്ണക്കടികൾ കുറവാ ഉണ്ടാക്കാറ് അപ്പൊ എടുക്കുണ്ടാക്കാറ് അതെ അങ്ങനെ ഉണ്ടാക്കാറ് പിന്നെെന്താ നിങ്ങള് ആ ഏ പറഞ്ഞോ
നിങ്ങള്ൾ പറയ്
ഓ പിന്നെ എന്തൊക്കെയുണ്ട് ഓ പിന്നെ ഏതെല്ലാം പത്തുമണിച്ചെടി കൂടുതൽ ഉണ്ട- നിന്റെ വീട്ടില് കൂടുതലായിട്ടുണ്ടാ പത്ത് മണിച്ചെടി ഇപ്പകനാശിച്ചു പോയതാ മഴായിട്ട്
അല്ല അ സൈഡിലായിരുന്നു ഈ സൺ സൈഡിന്റെ സൈഡിൽ ഉണ്ടാവൂലേ
ആഹ അത് ശരി
അപ്പൊ അത് ഇങ്ങനെ പിന്നെ അത് ഒഴിവാക്കി അവിടെ പുല്ലാക്കി ആ പുല്ലിപ്പൊ പോയ്ക്കണു
ഏത് പച്ച കളറുള്ള പുല്ലാ ചെറിയ ചെറിയ പുല്ല് ഒരു തിങ്കള ല്ല നേര വലട്ട് ചില ഒരു കാട് പോ ശരി അത് എവിടെുണ്ട് അത് നല്ല രസല്ലേ അതെന്തിന പോ എങ്ങനെ പോയി വെയിലാവുമ്പോളളല്ലേ അത് പോവാ
വെയിലായിട്ട് തന്നെ ഇപ്പൊ ഒക്കെ പോയിക്കണു ഷോവാളിന്റെറെ ഉള്ളത്തൊക്കെ അതിങ്ങനെ കരിഞ്ഞഞ് കരിഞ്ഞഞ് പോണ പോലെ
ആഹ അത് ശെരി എന്നാ ഐ ക്കോട്ടട്ടോ എന്നാ ശെരി
ആ